ആ കേൾക്കുന്നുണ്ട് എന്നാ എന്തൊക്കെ ഇവിടെ സുഖായിട്ട് പോണ് ഞാനെന്താ പറയ ഇന്റത് നെറ്റ് ഇതില് ഇന്ന് പെട്ടെന്ന് ഇന്ന് കഴിഞ്ഞു ഇന്നെങ്ങ എന്നറിയില്ല അവരപ്പോ ചെറിയ ഒരു ചെർ ത് വൺ ജി ബി ഇപ്പോ റീചാർജ് ചെയ്തതാണ് വൈഫൈ ഉണ്ട് പക്ഷേ അത് ചെലപ്പാണ്ട് ഇങ്ങനെ തായി കിട്ടൂല
അല്ല മയൊക്കെ ആവുമ്പോൾ കറന്റ്‌ ഇല്ലാത്തപ്പോ ആവിട്ടുണ്ടാവൂലല്ലോ
ആഹ് അപ്പ പിന്നെ അങ്ങനെ ഞാൻ ഇപ്പൊന്ന് റീചാർജ് ചെയ്തതാണ് എന്താ അതിന്റത് അറിയില്ല വിചാരിച്ചു ഇല്ല ഞമ്മ കഴിയൂല്ലട്ടോ നമുക്ക എപ്പോഴും ഇങ്ങ
ആ ഇല്ലാ അത് വേണ്ടാ നെറ്റില്ലാതെ ഫോണൊന്നും വേണ്ടാ റായ
വേണ്ട ചെർക്ക് ഇതെങ്ങനെ ഒന്നുല്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഓണാക്കിയോണ്ടി രിക്കണം അല്ലെങ്കി സമാധാനഇല്ല
ഇഹ് ആഹ്
അയില്ലാതെ എടുക്കൻ തോന്നൂലല്ലോ
ഇല്ല അത് ചെറിയ സൗണ്ട്ട്ടാ എന്താപ്പം മെസ്സേജ് വന്നഹ് ച്ച് നോക്കും
ആ അതെപ്പഴും കയ്ന്റെ കയ്യത്ത്നോടുത്ത് തന്നെ മാണെന്നറിയാം
ആ പിന്നെ അതേപോലെ വാട്സആപ്പിന് അത്രവേണ്ട പക്ഷെ ഇൻസ്റ്റ ഓണാക്കിയാ പെട്ടെന്ന് തീരും
ഇൻസ്റ്റാക്ക് പിന്നെ അങ്ങനെ പോവലില്ല
ഏഹ് ഞാന് മുഴുവൻ ണ്ടായിട്ട് ന്നെ ഇൻസ്‌ സ്റ്റയില് റീലും കാണ്ടിരിക്കും യൂട്യൂബ് ഓണാക്കൂല പക്ഷെ ഇൻസ്റ്റക്കെ വേ പോൽ അപ്പൊ വേഗം കഴിയും ചെയ്യും എന്നിട്ട് ചെലപ്പോ വൈഫൈ മ്മ്ന്ന് ഇട്ക്കും
വീഡിയോ അത് പോലെ റീൽസിലൊക്കെ നല്ല നെറ്റ് വേണം തോന്നുണുണ്ട് പെട്ടെന്ന് ആ കയ്യേലുണ്ട്
പിന്നെ എന്റെ ഈ സൂമിനും വേണം സൂം
ആ സൂമ് ആ സൂമിനും വേണം ഉം അത്യാവശ്യം ഉം ശരിയാണ് പിന്നെ പോലത്തെ കുട്ടികള കളിയും കൂടിയാകുമ്പോ പിന്നെ പ
ആ ആ
ഓലക്കേ ഈ ഷോട്ട് വീഡിയോ കാണലാ അധികം ആ ആ ആ ശരിയാ
ഫോൺ വല്ലാതെ കൊടു ക്കല്ലൂല്ല ഇതിമേ ഇരുന്നോട്ട വിചാരിച് ഉം
പിന്നെ
പിന്നെ ഇതൊക്കെ എന്ത ഒക്കെ റെഡി ആയില്ലേ
മഴയത്തും ഇല്ല
അ ആ അ ആ
രാത്രി രാത്രി പിന്നെ കുറവുണ്ടേ ഉണ്ടാക്കാൻ മടിയാ
അതെ അതെ ഉം അത്ര നമുക്ക് അങ്ങനായാലും ചെലപ്പോ ഞാനും അതേപോലെ ഇന്നലെ അങ്ങനെയാണ് ഒന്ന് അ കുട്ടികളെ നിന്നാല് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞപ്പ പിന്നെ ഞാൻ പിന്നെ വേം പച്ചള്ളം കുടിച്ച് പോയി
ആ അതതെ മടിയാണ് രാ
ആ ഇങ്ങനെ ഇണ്ടാക്കാൻ വെയ്യ വിചാരിച്ചും ചെലപ്പോ ചെ ഇപ്പൊ നേരം വൈകിയാലെ അപ്പോ ചെലപ്പം പലേ പരിപാടി രാത്രിയ്ക്കാരം ഡ്രസ്സോന്നടക്കി വെക്കാന് ഒതുക്കി വെക്കാന്നേ അങ്ങനെ പലേ പരിപാടി രാത്രിക്കക്കാ മാറ്റി വെക്കാ അപ്പൊ അതും പിന്നെവരെ പഠി പഠിത്തോം എല്ലോം കഴിയുമ്പോത്തെന് ടൈമ് കണ
ഉം ഉം ആ ആ ആ അയ് കുട്ട്യേക്ക്‌ കൊടുക്കണ്ട ആദ്യം തന്നെ കഴിച്ചാ
ആ അപ്പൊ കഴിച്ച കഴിക്കല്ണ്ട് ശെ അപ്പൊ അപ്പൊ എന്തോ തെരക്കിലേര്ന്നു അപ്പൊ അങ്ങനെ
അപ്പൊ ഇരുണ്ടടക്ക പിന്നെ ആ ടെമിലാ കഴിച്ച
ആ ആ ആ അല്ല അല്ലെങ്കിലും ഒറ്റക്കാവുമ്പോ നമുക്കൊരു മടു ഇപ്പതെല്ലാരും കൂടി ഭക്ഷണം കഴിക്കാൻ അത് രസാണല്ലോ അങ്ങനെ അമ്മോകതങ്ങ ഞങ്ങക്കതങ്ങനെ ശീലായിട്ടേ ഒറ്റക്ക്‌ ആവുമ്പൊരു ഇതാണ് ഇപ്പ സ്ക്കൂ യാല് ആരും ഇല്ലല്ലോ നമ്മള് മാത്രന്നല്ലേ ഉള്ളൂ
ആ ഉച്ചക്ക് കുഴപ്പല്ലക്ഷെ രാത്രി പോമ്പോ പിന്നെ ഇതിങ്ങ്ങ്ങനെ അടുപ്പത്താണോ അതോ ഗ്യാസ്മ്മെൽ ആണോ
ആ ഞാൻ ചോറു പിന്നെ അടുപ്പത്ത് ഉണ്ടാക്കും കറി ഇനിയിപ്പോ എന്തായാലും കുക്കറിൽ ഒന്ന് വേവിച്ചിട്ട് ചെലപ്പോ തേങ്ങ ഒക്കെ അടിച്ചു വാരണതാകുമ്പോ ഒന്ന് അടുപ്പത്തിട്ട് തെളപ്പിക്കും. മീൻകറി. മീൻകറ്യേക്കാണെങ്കി അതും അടുപ്പത്ത് അല്ലാതെ- - പിന്നെ ദോശ ഓട്ടട അങ്ങനെ സംഭവങ്ങള് അടു ബാക്കിയൊക്കെ ഗ്യാസ്മ്മലാണ്. ഞാനെ - പുത്യായിട്ട് മൺചട്ടി വാങ്ങിയതാണ് കറി വക്കാനൊക്കെ ആയിട്ട്.
ഗ്യാസ് ഗ്യാ പിന്നെ ദോശെക്കെ അടുപ്പ് ഏ ഗ്യാസ് ഗ്യാ ഇതുമ്മേച്ചുടുമ്പളെ എന്താ പറയാ അടുപ്പത്ത് ചുടുമ്പോ കുറെ സമയംമാണം ന്നറയാനെ ഗ്യാസ്മ്മെ എൾപം പെട്ടെന്ന് കഴിയുംന്നറയാ
പക്ഷെ ഇൻക് എന്താച്ചാലെ ഒരു ഒരു സിലിണ്ടറൊള്ളു അപ്പ
രണ്ടെണ്ണം വാണംലെ ഇപ്പയ് അതല്ല ഇപ്പളൊക്കെ കിട്ടണെങ്കി കൊറച്ച് ടൈമ് പിഡ്ക്കോലോ പണ്ട് അതാങ്ങനെ പെട്ടന്ന് കിട്ടി കൊറച്ച് മുന്നെക്കെ അപ്പോപ്പിന്നെ ഒന്ന്ണ്ടായിട്ട് ഉം ഭയങ്കര ഗെത്യേടാവുംലെ കയ്യുമ്പ തൊട്ടേ
ആ അതാണെ കയ്യും. ഇന്നാള്പ്പൊ ഇപ്പടുത്ത് ഞാൻ കഴിഞ്ഞപ്പോ ഞാൻ അടുത്ത വീട്ടന്ന് ഒര് - അവിടുന്ന് വാങ്ങീന്നിട്ട് എന്താച്യേ അവർക്ക് പിറ്റേന്ന്ന്നെ നറച്ച് വാണം പറഞ്ഞു അപ്പോപിന്നെ അവട പോയി നറച്ചപ്പോ എനിക്ക് നഷ് റ്റാണ് അവരെ വണ്ടി കൂലീം അതും ഇതൊക്കെ വന്നപ്പോ ഞമ്മള് ഇവിടുന്ന് വന്ന് വാങ്ങണാട്ടിലും കൂടുതലായി പൈസ.
ഏഹ് പക്ഷേ വെ പെട്ടെന്ന് കിട്ടിയേര്കുംലെ?
ആഹ ഔ അവിടെ പോയി നറച്ചപ്പൊ പെട്ടെന്ന് കിട്ടി. ആഹ് ഇഭടെ എന്താ ഗ്യാസിന്റെ ഓഫീസില് പോയിട്ട് പിന്നെത് ഏതാലും ഇനി ഒന്നും കൂടി വാങ്ങണം അപ്പൊ ഈ സ്കൂൾ തെരക്ക് കയ്യട്ടെ വിചാച്ചിട്ടാണ് ഇപ്പൊ ക്യാഷ് ഷ്നും കുറച്ച്ഒര്
ആ ഈ ടൈംലെല്ലാം ഉം ഭയങ്കര ചെലവല്ലേ ഈ ടൈം കുറച്ച് ഉം എ ലപാടൊപ്പ -
പിന്നെ ഉം
ഏഹ് മൂന്നിലോ കുറ്റി കിട്ടോ?
ആ മൂന്നേ എത്രെ ഒരുന്നൂറ് അങ്ങനെത്രോ ആണ്. ആ നറച്ച ആ നറ് നറച്ച കുറ്റ്യേന്നെ.
ഏഹ് അയ്
പിന്നെ ഫസ്റ്റ് വാങ്ങിയേനിപ്പോ നാലേ ഒരുന്നൂറെയിരുന്നു അത് പിന്നെ ഗ്യാസിന്റെ ബു ക്കു അതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ അപ്പൊ അത് അതൊക്കെ കഴിഞ്ഞപ്പോ അയിന് അത്ര കൂടി. അന്നന്നെ രണ്ടെണ്ണം വാങ്ങാ പിന്നെ അപ്പൊ പിന്നെ അന്ന് ഇങ്ങനെ നിന്നതാണ്.
ആഹ് ആഹ് ആഹ് അയ് ശെരി അല്ല ഗ്യാസില്ലാതെ കയ്യുല്ലേ. ഇപ്പൊ മയീം കൂടി ആഹ് മയീം കൂടി ആകുമ്പോ വെറകെ തന്നെ
അത് കത്തന്നെല്ലോ അഹ് കത്തണെങ്കി പിരാദ്ധ് പിടിക്കും. എങ്ങനെ എന്താ പറയാ പൊകഞ്ഞോണ്ടോ പോകേണങ്കിലോ ഉള്ള്ക്ക് തള്ളി വരുമ്പോ അകത്ത്ക്കൊന്നായിട്ട് ഇതാവും ചെയ്യും.
ആഹ് ശ്ശെ പിട്പ്പിച്ചിണ്ടാക്കുമ്പോത്ത് നമ്മളവ്ടെ അപ്പം ചുടല് കയ്യും ഗ്യാസ്മ്മലായാല് ഞാപ്പോ അങ്ങനെ കാട്ടല്. അതാമ്പോ
ശ്ശെ ഇൻക് ഗ്യാസ്മ്മെ ചുട്ട ഒര് ഒര് ഭാഗം ചെൽപ്പൊ ശെരിയാവുല. എന്തോയ്ച്ചാല് അയ് ങ്ങ
ഇൻക് അങ്ങൻ ആദ്യൊക്കെ അങ്ങനേനി. ഇപ്പൊ ഇച്ച് അയ്മെ ചുട്ട് ശീലായിട്ട് അട്പ്പത്തിൻക്ക് കയ്യ്ണില്ല.
ഏഹ് പിന്നെന്തോയ്ച്ചാല് ഏ ഇതങ്ങനല്ല ഇത് ഒരു സൈഡ് എന്ത ചെൽപ്പോ ഒരു ആ പൊടി ഒന്ന് ഊറിക്ക്ണാതിര്യക്കെക്കാ
ആ അങ്ങനേനി ഇന്റതൊക്കെ പണ്ടൊക്കെ അങ്ങനേനി. ഇപ്പ റെഡിയായി. ഇപ്പ പറയുമ്പോ വല്ല്യേ ചട്ടിയാണ്. ന്നാലും എല്ലാട്ത്ത്ക്കും എത്തും ചെയ്യും തീയ്യ് വല്ല്യ ഗ്യാ സ്മ്മ ചുടും വെല്ല്യേ അട്പ്പുണ്ടാവൊല്ലോ. അയിമ്മെ ചുടും. ചട്ടീം തന്നെ വല്യേതാണ്. നമ്മള് ചപ്പാ വല്ല്യ ചപ്പാത്തിന്റെ വൽപ്പത്തിണ്ടാക്ക ചട്ടീ ഞാന് എല്ലോട്ത്ത്ക്കും എത്തല്ണ്ടറിയ
അതിന് ദോശ എന്നന്നെല്ല പറയാ വേറെ എന്തേം പേര്ണ്ടോ മ്മള് സാദാ പുളികൽ
ഏ അപ്പം ബടെ അപ്പന്നറിയാ
തന്നെ ചോദിച്ചു ചെലോത് ശീതോശാണ്
ഏ. ആ അത അയിറെ ഒച്ചൊണ്ട് ഒച്ചൊണ്ട് ശീദോസ് ദോശറിയാ അത് ഈ ദോശ ത്തുണ്ടല്ലോ
അതെലെ ശെരിക്കുള്ള ദോശർഞ്ഞത് അമ്മളെ ആ ഉഴ്ന്ന് ഇട്ട്ണ്ടാക്ക്ണ അതിനാ ദോശറിയാ ഉം
ശെ ഇവിടായിന് ആഹ് അയിന് പിന്ന ദോശാന്നന്നറിയാ അല്ലാത്തിന് പ്പം മറ്റേതും സാദാ അപ്പത്തിന് ദോശറിയല്ലോ.
ആഹ് ആഹ് ഞങ്ങളെ ഭാത്തൊക്കെ ദോശെന്നാറയല് ട്ടോ. സാദാ അപ്പത്തിന് ഇങ്ങള് പറയ്ണ പൊടി കലക്ക്ണ ആ പാര്ന്ന ചെ ഒരു വിധം ഏ എൾപ്പള്ള ദോ ഏഹ് കടി അതന്നെന്നെ രാവിലക്കത്തെ
ആഹ് ആഹ് ശെ കുട്ട്യേക്കൊക്കെ അത് മാണാണും അതാമ്പം ഓല്ക്ക് തിന്നാനേ
പറ്റൂല ഞാൻ ചെൽപ്പൊ ണ്ടാക്കിയാലും ഏ ഇന്ന് പു പുട്ടാണോയ്ച്ച് വരും.
ഉം പുട്ട്ക്കാണെ ഇവൽക്ക് ഇവ പയാ വേണ്ടീത്. ശ്ശെ കടല മ്മക്ക് പിന്നെ കൊർച്ചീസം അ ഇതാവുമ്പ നല്ലിഷ്ടാണ്.
പിന്നെ എള്പ്പാതാണ്ല്ലേ പുട്ട് ആ
ആഹ് എള്പ്പ പെട്ടെന്ന് കയ്യും. രണ്ട് കുറ്റി പു ചുട്ടാലേ പെട്ടെന്നെ ന്നെ
പക്ഷെ അത് കാണെങ്കീ ബാവൊന്നും തിന്നൂല്ല്യാ ബോ അല്ലെങ്കിപ്പ ദോശക്കേ രണ്ട്മൂന്നെണ്ണൊക്കെ തിന്നും ഇതാവുമ്പോ ചെൽപ്പോ ഒരു പീസ്മെന്നൊരു പീസിന്റെ പകുതി ട്ക്കും.
ആഹ് ആഹ് അത് മതി സ്ക്കൂക്ക് പോവാ രാവിലൊക്കെ ടൈമിലെയ്
ഏഹ് ഒര് അപ്പൊ ചായുട്ച്ചിട്ട് ചാ യിം കടിം കുട്ച്ചിട്ടാ പോവാ മദ്രസ്ക്ക്?
ആഹ ആഹ് സപ്പണി വന്ന് തിന്ന് പോവും.
ആഹ് ആഹ്
നേ തെ നേര്ത്തെ പോണോരൊന്നും കയ്ക്കൂല അല്ലാത്തോല് എന്താ ചായുട്ച്ചാണ്ട പോവ പിന്നെ വന്നിട്ടൊന്ന് അന്ന്
അപ്പെത്ര മണിക്കാ തീ യുട്പ്പിക്ക? ഏഹ് ത്
തീയ്യ് കൊർച്ചയ്ഞ്ഞ്ട്ട് പിട്പ്പിക്കൂ പക്ഷേ ഗ്യാ ആഹ് അത് ആ നേരത്ത് വെരും അത് പണ്ടേ അങ്ങനെന്നെ രാക ത്തെ ചായിം കടിം ഇൻ്റെ നേര്ത്താവും ബാ ക്ക്യൊക്കെ നേരം വെയ്കും പക്ഷേത് നേര്ത്താവും അത് ആറണ്യാവുമ്പോത്തിന് ചെല്പ്പാറണിൻ്റെ മുമ്പെനാണ്ട് തൊടങ്ങും ണ്ടാക്കല് അത് പണ്ടോണങ്കി അങ്ങെൻതന്നെ ഇപ്പളും അങ്ങെൻതന്നെ
ആഹ് ഞങ്ങക്കവടെ ഞങ്ങളെതറവാട്ടിങ്ങലൊക്കെ അങ്ങനെണ് ആറ് മണ്യാവുമ്പോത്തിന് കിച്ചൺല് വ ഞാ പ്പം നേരം വെെ ആഹ് ശീലായിട്ടാണ് ശെ ഞാ പിന്നെങ്ങെ കൊറച്ചേരെ ങ്ങനെര് പിന്നെ വരെ മദ്രാസ്ക്കാൻ പർഞ്ഞയിച്ച് ഇന്നട്ടണ്ട് തൊടങ്ങാചാര്ച്ച്ങ്ങരിക്കും
ഉം ആഹ് ആഹ് അത് രാവിൽ തന്നെ നേരം വൈക്യാ പിന്ന പർ ഉള്ള നേരേം വെയ്കും പണ്ടേക്കാരം
ഹാ
ഇക്ക് അങ്ങനേണ് ഇക്ക് അങ്ങനെ തോന്നല്.
ആഹ് ആ ഹ് ആഹ്
അത് കയ്യിഞ്ഞ പിന്നെ നമ്മ പണി കയ്യിഞ്ഞ്. അങ്ങനെയൊന്നുമില്ല. ചെല ദിവസം നേരത്തെ കഴിയും. ചെല ദിവസം എത്ര ആയാലും തീരൂല അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ മുറ്റത്തക്ക് ഇറങ്ങാൻ ചെലപ്പോ എന്തേങ്കലുമൊക്കെ ഉണ്ടാവുമ്പളെ കൊറെ കണ്ണും പൂം ഒക്കെ വടെ കൈവിരലതി ങ്ങാണ്ട് അങ്ങനെ കാട്ടു തൈ ഉ മ്മയു കൂടി ആയിട്ടല്ല ഇവിടക്കെ
എന്നു വച്ചാല് ഇങ്ങനെ തട്ടിമുട്ടി വേഗം ആക്കൂട്ടോ ബാങ്ക് കൊടുക്കുമ്പോഴതിനെ
ആ ആ പ കൈയണം എന്നാ പിന്നെ കൊറെ ടൈം നമുക്ക് എന്തെങ്കൊക്കെ ചെയ്യണങ്കിലേ?
ആ ആ
നേരത്തെ കൈയണംന്നരേ ഉം ഉം
ചോറ് കഴിഞ്ഞ് അയിന് മ്മന്ന് ഇരിക്കുമ്പോ ഇതിന് രണ്ട് മണി ചിലപ്പോ ആവും. ഒന്നര രണ്ട് മണി.
പിന്നെ കുട്ടികൾ വന്നാ പിന്നെ ടൈം ഇല്ലല്ലോ.
ഇല്ല തീരെയില്ല. പിന്നെ നമുക്ക് ബിസി ആയില്ലേ.
ആ പിന്നെ തിരക്കായി പിന്നെ രാത്രിയാലും തന്നെ കുട്ടികളെ ബുക്കെടുക്കലും ഇതൊക്കെ ആകുമ്പോഴത്തെ പിന്നെ സമയം കഴി പിന്നെ കടക്കുമ്പത്തെ എന്ത നേരം വൈകുന്നറിയോ?
എന്നാ പിന്നെ ശരിട്ടോ. ഞാൻ എന്നാ പിന്നെ വിളിക്കാ. ആ എന്ന ശരി.
ഉം